ഹലോ ഹലോ
കേൾക്കുന്നില്ലേ സൗണ്ട്?
ആഹ് കേക്കാം. കേക്കാവോ?
ആഹ് കേൾക്കാം. എന്താ ചെയ്യുന്നേ?
ആഹ്. ഇവിടെ ഇരിക്കുവായിരുന്നു. ചായയൊക്കെ കുടിച്ചാ?
ആഹ് ചായകുടിയൊക്കെ കഴിഞ്ഞു പിള്ളേരൊക്കെ നാല് നാലരയോട് കൂടെ സ്കൂൾ വിട്ട് വന്ന് അവരതൊക്കെ കഴിഞ്ഞ്. അപ്പോ അവർതെല്ലാം റെഡി ആയിരിക്ക. അവർക്കിപ്പോ ഹോംവർക്ക് കൊടുത്തിട്ട് ഇങ്ങനെ ഫ്രീയായിട്ടിരിക്കാ.
ഓഹ് ട്യൂഷനൊന്നും പോകുന്നില്ലല്ലേ?
കാലത്ത് മാത്രം ട്യൂഷൻ. വൈകിട്ടൊന്നും ട്യൂഷനില്ല.
ഇത്ര വന്ന് ഫ്രഷപ്പായി ചായയും കുടിച്ചിട്ട്, പഠിക്കാൻ ഇരുന്നോ?
അവര് മദ്രസെ പോണ കാരണം നേരത്തെ ഉറങ്ങാണ്. അപ്പൊ നേരത്തെ വർക്ക് ചെയ്ത് വെക്കും.
ഓഹ്, ഓഹ്, ഓഹ് ഏഹ് രാത്രിത്തേക്കൂള്ള ഫുഡെല്ലാം ആക്കിയോ?
അഹ് അത്ഒന്നിച്ച് വെക്കും പിന്നെ അഇല്ല തെകയാതെവെരുമ്പോ മാത്രേ വൈകീട്ട് വെവെക്കത്തൊള്ളൂ.
ഓഹ് രാത്രിയിലും ചോറെന്നെയാണോ?
ആഹ് കൂടുതലു ചോറ് തന്നെണ് കയിക്കാറ് പിന്നെ നമ്മളെന്തേലും സ്പെഷ്യലായിട്ട് കൊണ്ടുവരിയ അങ്ങനെന്തെലും ചെയ്യാണെ- ഇത് കയിക്കും അതല്ലെങ്കി കൂടുതലും ചോറെൻ-
മ്മക്ക് ചപ്പാത്തി അല്ലെങ്കി ചായേംകടി അങ്ങനെ വേണെന്നുള്ള നിർബന്ധനകളൊന്നുല്ല
ആ മീനൊക്കെ കിട്ടിയാഇന്ന്?
മീനൊക്കെ ഇപ്പ ഈ ഒരാഴ്ചആയിട്ട് കിട്ടാൻ പ്രയാസാണ് മ്മൾടെ വേണെന്നുണ്ടെ ഈ മാർകെറ്റ്- ട്ട് പോയിട്ടൊക്കെവാണം ഇതിലെ വണ്ടിയൊക്കെവന്നിന്നു
അത്പ്പോ ഈ ട്രോളിങ്ങിന്റെ കാരണ തോന്നുണ്ട് വണ്ടി ഒരാഴ്ചയായിട്ട് ഇതിലെവരുന്നില്ല
ഓഹ് ഓഹ് ഉം ഉം അവ
മീനായാലും ഫിഷ്ആയാലും ഒക്കെന്നല്ലെ വിലയാണല്ലോ ഇപ്പൊ അപ്പൊപിന്നെ ഉം ഇതിലെ പോവുമ്പോ മാത്രേതേനേ കൂടുതലും വാങ്ങുള്ളൂ മാർക്കറ്റി പോയി വാങ്ങിക്കാൻ കുറച്ച്ബുദ്ധിമു ട്ടുള്ള കാരണം കൂടുതലും ഇതില് വരുമ്പോ മാത്രം വാങ്ങാൻ നോക്കും.
ഉം അല്ലാതെ പച്ചക്കറിതന്നെ വെക്കോ?
പച്ചക്കറിതിലെ വണ്ടിയള് പോകല്ണ്ട് അങ്ങനെമേടിക്കും അത് മേടിച്ചിട്ട് വെക്കും പിന്നെ ന്നമ്മള് വീട്ടില്ണ്ടാക്കണ പച്ച ക്കറി അത് മാത്രംവെക്കും അവർക്കും കു ട്ടികക്കാണെങ്കിലും പിന്നെ ഫിഷും ചിക്കെനും വേണംന്ന്ന്നുള്ള നിർബന്ധം വെജിറ്റബിൾസ് ആയാലും അവര്- കയിക്കും
കൃഷിയുണ്ടോ വീട്ടി പച്ചക്കറിത്തോട്ടൊണ്ടോ?
ആഹ് അടുക്കളത്തോട്ടംന്നുള്ള ചെറിയ രീതിയില് അല്ലാതെ നമ പൊർത്ത്ക്ക്‌ കൊടുക്കുന്ന രീതിയിലില്ല വെലിയത് രീതിയിലൊന്നും ചെയ്യുന്നില്ല
എന്തൊക്കൊ ഉണ്ട്?
ഇപ്പൊ നെലവിൽ മത്തന്ണ്ട് കുമ്പളങ്ങണ്ട് ചെരെങ്ങണ്ട് വെണ്ടെണ്ട് വഴുതനീണ്ട് പയറ് ആദ്യം കായ്ച്ച് പിന്നീട് കായിക്കുന്ന ഇപ്പ അയ്ന്റെ എല മാത്രായിട്ട് തോരം വെക്കാൻ വേണ്ടിട്ട് അങ്ങനണ്ട്
പിന്നെ ഇല അയ്ന്റെ തളിരില എട്ത്ത് തോരം വെച്ചാൽ ന്നമ്മളെ കാന്താരി മൊളകും തേങ്ങയൊക്കെ ചതച്ചിട്ട് കഴ്ച്ചാ ന്നല്ലെ ടേസ്റ്റാണ്.
ആഹ് അതാദ്യയിട്ട് കേൾക്കുവാണേ.
ഉം പയറിന്റെ മൂത്തേലാമ്പോ ഒരു ചണ്ടി പോലെമ്മ ചമക്കുമ്പോ അങ്ങനെ അവ തളിരില എടുത്ത്ക ചല് ന്നല്ലെടേസ്-
ഒട്ടും കയ്പ്പുണ്ടാവത്തില്ലല്ലേ?
ഇല്ലല്ലാ കൈപ്പൊന്നും ഉണ്ടാവത്തില്ല.
മുരിങ്ങലനെക്കാളും ടേസ്റ്റ്ഒണ്ടോ ഓഹു?
ആഹ് മുരിങ്ങനെക്കൾ ടേസ്റ്റ്എനിക്ക് തോന്നിട്ടുണ്ട് ഇങ്ങനെ ചെ തേങ്ങൊക്കെ ചതച്ചിട്ടിട്ട് ഇങ്ങനെ ചീ കാന്താരിമൊളകും കൂടെക്കെണ്ന്ന്ണ്ടെങ്കി ഒന്നുകൂടെ ഒര് ബെറ്ററായിട്ട് തോന്നിട്ടുണ്ട്. ഞ്ഞി വെറുതെ അങ്ങനെ ഹ് ഉള്ളി തൂമിച്ചിട്ട് അങ്ങനെ വയ് ട്ടികയ് ‌ എങ്ങനെയ്ച്ചാലും ടേസ്റ്റ്കെണ്ട് സാദ് അയെ ആ എല അധികം മൂ പ്പ് കൂടാൻ പാടി മൂത്ത് പൂയ് കയിഞ്ഞാൽ ന്നമ്മങ്ൾ ചമക്കുമ്പോ ചണ്ടിമാതിരിയായി തോന്നും.
ഓഹ് ഓഹ് ഓ ന്നാര് വെരു അല്ലേ അതിനാത്തുന്ന്
ആ നാര് കൂടുതലായിരിക്കും മൂത്താല്ക്ക്- അപ്പൊ നമ്മൾ തളിരില മാത്രട്ത്ത് ഇങ്ങനെ ചെയ്താ മതി അത് കായാവാനത് ത് ഈ ന്താണ് പുഴുക്കേട് വര് ആണ് അപ്പൊ പയറൊക്കെങ്ങനെ ചുർണ്ട് പോവാണ്
ഓ ഓ ഓ
അപ്പൊ നമ്മള് എല ഉപയോയിക്കും പിന്നെ മക്കൾക്കാണെങ്കില് പച്ചക്കറി കൂടുതല് കൂട്ടൂലൈന് ഇല ഇലകളെക്കെ അയ് ഐറ്റംസൊക്കെ മുരിങ്ങ ചീര മത്തൻ്റെല അങ്ങൻത്തെ എല ഐറ്റംസൊക്കെ അവര് കൂട്ടും ഞമ്മള് തേങ്ങൊക്കെരച്ച് കറി വെ ക്കുന്നതിനേക്കാളും കൂടുതൽ ഇഷ്ടം അവര്ക്ക് എലക്കറികളോടാണ്
ഔ ഓ ഓ ഓ ഓ
അപ്പ നമ്മള് ഈ ഏതായാലും അടുക്കള തോട്ടത്തിന് ചെറിയ ചെറിയത്ണ്ടല്ലോ അപ്പ അത അവക്ക് വെച്ച് കൊടുക്കും ചെയ്യും ഇഷ് മറ്റുള്ളത് കഴിക്കട്ടെ വിചാരിച്ചിട്ട്
അയ്ങ്ങനെ അവടെ കൃഷിയൊന്നുണ്ടാക്കാറില്ല
ഇല്ലാ ഇവിടെ എൻക്ക് അങ്ങനെ ഹെൽത്ത് കെർച്ച് ഇഷ്യൂസുണ്ടായതുകൊണ്ട് അങ്ങനെ ഇപ്പോ അങ്ങനൊന്നും ചെയ്യുന്നില്ല ചെയ്യാൻ വേണ്ടിട്ട് കൃഷിഭവനിന്ന് കൊർച്ച് വിത്തൊക്കെ തന്നായിരുന്നു
ആഹ് ഇവിടുന്നു അങ്ങനെ കൃഷിഭവൻന്ന് കിട്ടിയ വിത്തെന്നൊയിരുന്നു പിന്നെ സ്കൂളുകളിൽ ന്നൊക്കെ ചീര വിത്തൊക്കെ കൊടുത്തായ ആ വിത്തുകളൊക്കെങ്ങനെ പാവിണ്ടാക്കിയതായിരുന്നു
അത്യാവശ്യം കിട്ടുന്നൊണ്ടോ അടുക്കളേ
ആഹ് ഇപ്പൊ കിട്ടൊയ് ഇപ്പ മഴ ആയപ്പോ എല്ലാം ഇങ്ങനെരോന്ന് പൂക്കളൊന്നയ്മെ പിടിക്ക്ണില്ല കായേലൊക്കെ വണ്ട് കുത്തിയിട്ട് വണ് അതൊക്കെ കായെന്നും വലിപ്പം വെക്കത്തണില്ല ആ മരുന്നൊന്നും നമ്മൾ അതിന് കൊടുക്ക്ണ്ല്ല്യല്ലോ അത്കൊണ്ടാ തോന്ന്ണ് പിന്നെ ഇങ്ങനെ വണ്ട് കുത്തിയേന്ന് മഴ നിന്ന് പെയ്യുമ്പം വണ്ട് കുത്തിയ ഹോളിലൂടെ ഉം വെള്ളെർ എർങ്ങിട്ട് ചീഞ്ഞ് പോവു ആ കായ അങ്ങനത്തൊക്കെ ബുദ്ധിമുട്ടാണ് ഇപ്പ ഈ വർഷക്കാലായപ്പൊ അങ്ങനെ കാണ്ന്നേ
വളൊക്കെ ഇട്ട് കൊടുക്കോ അതോ
അതാ ആ തൊടക്ക ത്തില് മാത്രേ ഇട്ടൊടുത്തുള്ളൂ. ഒന്ന് വളരാൻ വേണ്ടിട്ട്ള്ള വളം മാത്രേ ഇട്ട് കൊടുത്തുള്ളൂ പിന്നെ കൊടുത്തില്ല്യ പിന്നെ തനിയെണ്ടായി പിന്നെ മഴക്കെ ആയപ്പപിന്നെ ചെയില് കെറങ്ങാനൊരു മടി കാരണം പിന്നെ മണ്ണിളക്കി കൊടുക്കാനോ വളടാനോ ഒന്നും പിന്നെ നിന്നില്ല യ്യ ഈ പ്പോ മഴ ഒന്നിച്ച് പെയ്തപ്പൊള് വന്നപ്പോ അതിലൂടൊക്കെ നല്ല പൊന്ത വന്നിട്ട് പുല്ലാള് മൊളച്ചീന്ന് ഇപ്പ ധാരാളായിട്ട്
ഓ കള തോനെ കീറീട്ടുണ്ടല്ലേ ഇനി അതെല്ലാം ഏം ആം പർച്ച് നീക്കിയാലല്ലേ നന്നായിട്ട് കിട് പിടിക്കത്തൊള്ളു
ആഹ് ഇനിയിപ്പോ കൂടുതലായിന്ന് ഇഞ്ഞ് അത് ഒന്നിച്ച് കളഞ്ഞിട്ട് വേറെ നമ്മള് വിത്ത് കുത്തിട്ടാല് ഇഞ്ഞ് ശരിയാവത്തൊള്ളൂ ഇനി അയ്ന് അത് ഒരുവിധം കായ ഒക്കെ പറിച്ച് കഴിഞ്ഞതല്ലേ ഇഞ് ഞമ്മളതിനെ നോക്കിട്ട് കാര്യല്ല്യ
ഇഞ് ഞമ്മള് പുതുതായിട്ട് നോക്ക ഇഞ് മഴടെ ഒരു ശക്തി കെറഞ്ഞേന് ശേഷം വേറെ നോക്കും. മഴ നിന്ന് പെയ്യുമ്പത്തേനും ഇണ്ടാവാൻ പ്രയാസാ
ഒ വിത്തിട്ടാലും അത് മൊള
ആ മൊളക്കാൻ പ്രയാസാ ഞ് മഴക്കാലത്ത് കൂടുതലമ്മക്ക് വഴുതനങ്ങ കൃഷിം പിന്നെ മൊളക് കൃഷിയൊക്കെ ചെയ്യ
ഓ അതൊണ്ടോ അത്യാവശ്യം
അതിഞ് ആള്കള് ദീപ്ങ്ങനെ കൃഷി ചെയ്യ്ന്ന ആള്കള്ണ്ടാവും അപ്പ അവരെടുത്ത്ന്ന് നമ്മള് പ്പ പ്പാ അമ്മള് വീട്ടാവശ്യത്തിൽ അഞ്ചോ പത്തോ തൈകള് മാ വേതിച്ച് വെക്കാറാണ്
ആണ
അനെ പിന്നെ കൂർക്കട അതൊക്കെ തണ്ട് അങ്ങനത്തെത്താ വെച്ച് നാല് വ എന്താണ് വേനയ്ക്കക്ക അത് കായ വരും
അപ്പൊ അത് അങ്ങനത്തൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ചെയ്യും
അല്ലാതെ ബാക്കി ചെടികളുണ്ടോ പൂ പിടിക്കുന്ന
മോള്ക്ക് ചെടികളോടാണ് ഭയങ്കര ഇഷ്ടം അവള ഒഴിവ് സമയങ്ങളക്കെ ഒക്കെ ചെടികളെ പിന്നെ അലെ ഒരു കവറൽ ഇന്ന് കുത്ത് നാളെ വേറൊരു കവറൽ അങ്ങനെ മാറ്റി കുത്തി കൊണ്ട് ചെടികളെ പിന്നാലെ ഇതിനണ്ട് കൂടുതല പത്ത് മണി മുല്ലാണ് വീട്ടിലുള്ളത്
പല കളറുണ്ടല്ലേ
ഉം പത്ത് പതിനഞ്ച് കളേഴ്സ് വരുന്നുണ്ട് അതാ വേനൽ ടൈമിൽ നമ്മള് നനച്ചൊടുക്കും ചെയ്യാ വെയിലിലാ പൂക്കളും കാണുമ്പോൾ നല്ല ഭംഗിയായിരുന്നു മഴ ആയപ്പോ അതെല്ലാം നിലം പൊത്തി കിടക്കുക ഇനി അതെല്ലാം നമ്മള് പാക്ക് ചെയ്ത് ശരിയാക്കി എടുക്കണം നാല് പോയിന്റ് ഭംഗി കിട്ടത്തുള്ളൂ
റോസയും മുല്ലൊക്കെ ഉണ്ടോ
മുല്ല വർഷം ഇങ്ങനെ വള്ളി മുല്ലേ ഉള്ളൂ അതൊറ്റത്തവണ പൂക്കുന്ന ആഹ് സീസണിൽ മാത്രം ത്രം പൂക്കുന്ന മൂല്ലയാണ്
ഇപ്പൊ സീസൺ ആയിരുന്നല്ലോ പിടിച്ചന്ന നന്നായിട്ട്
ആഹ് അത് മണ്ടാവാറുണ്ട്
അത്യാഷം തല
അത്യാവശ്യം ഇ പോ മോളെ ആഹ് അത്യാവശ്യം മോളത് ഡെലി പറിച്ചിട്ട് സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ മുല്ലപ്പൂ ചൂടിട്ടൊക്കെ പോകാറുണ്ടായിരുന്നു
ആഹ്
അവൾക്ക് ഭയങ്കര ഇഷ്ടാണ് അത് പൂക്കളോട് ഭയങ്കര ഇഷ്ടാ
ഓ റോസയും അത്യാവശ്യം കളറുകളൊക്കെ ഉണ്ടാവും ചെമ്പരത്തി
ആഹ് ചെമ്പരത്തി തട്ടായിട്ടുള്ള ചെമ്പരത്തി ഉണ്ട് റോസും മഞ്ഞ രണ്ടു തട്ടായിട്ട് ഇങ്ങനല്ല ആഹ്
നസറക്ക് മേടച്ച് വെക്കുന്നത ആണോ അതോ
അത് കമ്പ് ഇങ്ങനെ ഒരു വീട്ടിൽ പോയപ്പോ അവിടെ കണ്ടപ്പോ അവരിങ്ങനെ കമ്പ് തന്നതായിരുന്നു
ആഹ് റോസൈഡയും കളക്ഷൻസ് ഉണ്ടാ
റോ അതിന്റെ കളക്ഷൻസ്ല്ല അത് സാധാരണ കണ്ട് വരുന്ന ആഹ് റോസ് മാത്രം അത്രയേ ഉള്ളൂ അതൊക്കെ നമ്മൾ മതിലിനോട് വേൽക്കരികൽ അങ്ങനെ വെച്ചിരിക്കുകയാണ് കുറച്ച് വല്യയ തൈ്യ അങ്ങനെ പടർന്നതാവുന്നതുകൊണ്ട് അങ്ങനെ വേലിക്കരിയിലൂടെ അങ്ങനെ ത്തെ ചെടികളൊക്കെ വെച്ചിട്ടുള്ള പത്ത് മണി മൂല്ം പിന്നെ ഓർക്കിഡ് അങ്ങനത്തതൊക്കെ നമ്മള് വീടിന്റെ അരിൽ ഇങ്ങനെ വെച്ചിരിക്കയാ
ആഹ് ഫ്രൂട്ട്സ് അഹ് അതിന്റെ മരങ്ങളാ
ഫ്രൂട്ട്സ് ചാമ്പയ്ക്ക അടക്കാ പഴം റം പുട്ടാന്ൻ ചക്ക മാങ്ങ അങ്ങനെ തക്ക ഐറ്റം പിന്നെ ഞാവളുടെ മരം അങ്ങനെ വെച്ചിട്ടുണ്ട് തൈ ഇങ്ങനെ പൊങ്ങി വരരുന്നുള്ളു പിന്നെ അവക്കാടോന്റെ തൈ ഇങ്ങനെ ഒരു വെള്ളത്തിൽ വെച്ച് തൈ ആക്കിയിട്ട് അതിങ്ങനെ ഒരു വർഷം വരെൊക്കെ ഇങ്ങനെ മരമായി വന്നു അതിന്റെ മേലെ അങ്ങനെ ചക്ക വീണ കാരണം അതിന്റെ മുഗൾ ഭാഗം ഒടിഞ്ഞു പോയി ഇപ്പൊ അത് ഇങ്ങനെ തണ്ടായി നൽക്കുന്നുണ്ട്
ഓ ഓ ഓ റമൂട്ടാന്റെ സീസൺ അല്ലേ പിടിക്കുന്നുണ്ടോ
ആഹ് റബുട്ടാന് നല്ല രീതിൽ ഉണ്ടായിട്ടുണ്ട് റംപുട്ടാനെപ്പോൊ ഒരു വിധുള്ള വീടുകളൊക്കെ ഉണ്ടാവുന്നുണ്ട്
ഓ മിക്ക വീടുകളില ഉണ്ട് നമ്മുടെ വീട്ടും ഉണ്ട് തയ്യാണ് നിൽക്കുന്നത്
ആഹ് ഇവിടെ ഇതുപോലെ ഇങ്ങനെ വണ്ടികളിൽ ഇങ്ങനെ മഴ ഒരു കഴിഞ്ഞ വർഷത്തിലതി മ കഴിഞ്ഞല്ല രണ്ട് മൂന്ന് വർഷം മുന്നേ ഇതുപോലെ ഈ മഴയുടെ സീസണിലിങ്ങനെ വൃക്ഷത്തൈകളുടെ ഒരു വണ്ടി ഇങ്ങനെ വീടിന്റെ അതിലേ പോയിരുന്നു. അപ് അപ്പ അവര കൈകളിൽ നിന്ന് വാങ്ങിയതായിരുന്നു.
ഓ എ കുറെ ചുവന്ന റംമ്പൂട്ടാൻ തന്നെയാണോ?
ആഹ് ആഹ് അങ്ങൻതെ അഗ് പിടിക്കുന്നുണ്ട്. ആഹ് നമ്മള് ആ തയ്യന്ന് വളരോളം നമ്മള അയിൻ്റെ കൂടെ വളട്ടും ട്ടോ ഒക്കെ എന്നെ പിയി നോക്കണം
അതല്ലെങ്കിൽ പെട് പെട്ടെന്ന് ആ പിടിക്കൂ. അതല്ലെങ്കി പിന്നെ വേര് നശിച്ചിട്ട് അങ്ങനെ പെട്ടെന്ന് അത് പോവും.
ഓഹ് ഓഹ്
ഇത് ഇവിടുന്നൊക്കെ ഓരോ വർഷ ത്തിലും പിന്നെ കൃഷിഭവൻന്ന് ഓരോ തൈകളൊക്കെ കിട്ടാറ് മാവിൻ്റെതാണെങ്കിലും, പുളിയട്താണെങ്കിലും, അങ്ങനെ തൈകളൊക്കെ കിട്ടാറുണ്ട്. അതൊക്കെ മേടിച്ച് ഇങ്ങനെ വെക്കാറുണ്ട് ചിലതൊക്കെ ഉണങ്ങിപോ വും ചെലത്തൊക്കെ പിടിക്കൂം
വരിക്ക വരിക്കയാണോ? ഏത് ഇനോണ് വരിക്ക വരിക്കാണോ? പൂഴയാണോ?
ക്ക് രണ്ടും ഉണ്ട്, രണ്ടും ഉണ്ട്.
ആണോ? പുള്ളേർക്ക് ഇഷ്ടണോ?
പുള്ളാർക്ക് അധികം വരിക്ക ഇഷ്ടം.
ഓ എളകി വരുന്ന ടൈപ്പ് അല്ലേ?
ആഹ് ആഹ്. അതാണ് അവർക്ക് കൂടുതല് ഇഷ്ടം.
മാങ്ങയ മാവൊക്കെ ഉണ്ടോ?
മാവ് ഇണ്ടാര്ന്നു അതിപ്പോ ഈ മാങ്ങയുടെ സീസൺ കഴിഞ്ഞ് പ്പ അതില് പച്ചയില് കുറെ ഉപ്പിലിട്ട്. പിന്നെ ന്ന് സ്കൂൾക്കൊക്കെ പോകാൻ കൂടുതല അങ്ങ ത്തൊക്കെ കൂട്ടാന കൊണ്ടോവ. അപ്പോൾ കുറേ ഉപ്പിലിട്ടേച് കൊറച്ച് ഫ്രഡ്ജിൽ സൂക്ഷിച്ചിര്ന്ന് ന്ന അതുകൊണ്ട ക്ക ചമ്മതി കറിയൊക്കെ വെച്ച്ണ്.
വയ്യ മര ആയതൊണ്ട് കൊറച്ച് നമുക്ക് അറക്കാം. ബാക്കിയൊക്കെ ചാടി പോവും തൈല്ലാത്തതോണ്ട്. ന്ന കുറച്ച് പ്രയാസാണ് അത് കിട്ടാനൊക്കെ അപ്പൾ ചെറുതയിലേക്ക ആവേയ്മ്മള് തോട്ടിയൊക്കെ ഉപയോഗിച്ച് നമ്മുക് അറക്കും. പിന്നെ അതിന് മുകളില് തൊക്കെ ചാടി വീഴുമ്പോഴേക്കിട്ടും. ട്ടതോളൂ ചക്കലാസ്റ്റിൽ കാണ്. എല്ലാരും ഇങ്ങനെ കായ പോവുന്നത് അതുകൊണ്ട് ചക്കപ്പഴും നിലവിലുണ്ട്. മാങ്ങയുടെ സീസൺ കഴിഞ്ഞ്.
ഓ ഓ ശെരിയടാ വിളിക്കാമേ?